ഹലോ ആഹ് ഹലോ ആഹ് കേ കേക്കാ കേക്കാം
ആഹ് എന്നാ ഒണ്ട് വിശേഷം
ഇവിടെ സുഖം അവിടോ
ആഹ് ഇവിടെ വിശേഷങ്ങളൊന്നും ഇ ല്ലാ സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെല്ലേ അന്നേരം ആഹ് കാപ്പികുടി കഴിഞ്ഞു ആഹ് മഴയ ക്കെല്ലേ അന്നേരം മഴക്കാലത്തിന്റെ മഴ ഒക്കെ പെയ്യുമ്പോ നമ്മു ക്ക് ഭയങ്കര മഴക്കാലത്തിന്റെ ഓർമ്മകളൊക്കെ വരൂല്ലോ കൂട്ടിക്കാലത്തെ
അതെന്നെ
ആഹ് മഴയൊക്കെ പെയ്യുമ്പോ നമ്മള് പണ്ട് മഴയത്ത് കളി ക്കാനൊക്കെറുവാ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ എറങ്ങാറില്ല വീട്ടിനകത്ത് തന്നെ അതെ അതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഉം
അതെ
ആ അതെ മഴയത്ത് കുളിച്ചും കളിച്ചും പിന്നെന്താ മാമ്പഴമൊക്കെ പറക്കുവാൻ മറ്റു പറമ്പുകളിലേക്കൊക്കെ ഓടുകയും കൂട്ടുകാരൊക്കെ കൂടി ഏ അങ്ങനെയൊക്കെ പോവുവായിരുന്നു പിന്നെ കുട്ടിക്കാല പലതരം ആ പലതരം കളികളുണ്ടല്ലോ അക്ക് കളി സാറ്റ്കളി കുട്ടിയും കോലും പിള്ളേരെപ്പിട് ഇല്ലെ ഓട്ടപ്പിടുത്തം പിന്നെ ആഹ് ഈ കു പ്പി വളയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ആ സെ സെറ്റ്കളീന്നും പറഞ്ഞിങ്ങനെ ഒരേ കളർ വരുമ്പം സെറ്റ് റ്റടിച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സെറ്റ്
അൻ ആ അത് തന്നെ ഇപ്പോഴത്തെ പിള്ളേർക് ക്കൊന്നും അത് അറിയത്
ആഹ് അറിയത്തില്ല നീ ഇട്ടുന് കളിക്കുവായിരുന്നു
ഓക്കേ
ഇട്ടൂലി പിന്ന് വെച് ആഹ് അതെ ഉം അങ്ങനെ പലതരം കളികളൊക്കെ ഒണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എല്ലാവരും മൊബൈൽ ഫോണിലോ അല്ലെ ലാപ്ടോപ്പിലോ
അതെ നേരത്തത്തെ പോലെ ഇപ്പം ആരും അങ്ങനെ കളിക്കുന്നില്ല പൊറത്തിറങ്ങുന്നന്നെ ചുരുക്കവാ
അതെ ആ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആ ഇത് ഇതെന്ത് കളീന്നാണ് അവര് ചോദിക്കുന്നത് അക്കുകളിന്നൊക്കെ പറഞ്ഞാ എന്താണെന്ന് ചോദിക്കു
അതെ അവർക്ക് അറിയത്തില്ലല്ലോ
നമ്മള് ഇങ്ങനെ ആഹ് മുറ്റത്ത് ഇങ്ങനെ കോളൊവൊക്കെ ക്കെ വരച്ചിട്ട് അക്ക് കളിക്കുവായിരുന്നു അന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് കുറച്ച് കൂട്ടു കൂട്ടുകാരൊക്കെ ഒണ്ടായിരുന്നേ ഒരു ആഹ് ഒരു റബർ തോട്ടത്തിലക്ക് ആ ആകത്തായിരുന്നു അവര് താമസിച്ച് ച്ചൊണ്ടിരുന്നത് അവിടന്ന് എന്റെ രണ്ട് കൂട്ടുകാരികൾ വരും താഴെ അങ്ങ് ഇറങ്ങി വരും അത് കുറച്ച് മലയുടെ മണ്ടക്കാണ് എങ്കിലും അവര് ഞങ്ങളടെ വീട് താഴെ ഫാഗത്തും അപ്പൊ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്ന് നമ്മള് ഇവിടെ ക ക്കാനൊക്കെ വരുവായിരുന്നു ഓണം വന്നാ പിന്നെ പറയണ്ട
അതെന്നെ അവധി കിട് ട്ട നോക്കിയിരിക്കും കളിക്കാന്
ട്ടി ഊഞ്ഞാലൊക്കെ ആടാൻ അതെ ഊഞ്ഞാലൊക്കെ ആടാനും സാറ്റ് കളിയ്ക്കാനും അ
ഇന്നലെ
ഓണത്തിനല്ലെ കൂടുതല് കളിയ്ക്കാറ് ഉം
അതെ അതെ പരുവാടി ഓണപരുവാടി
ഇപ്പം പക്ഷെ എല്ലാം ചുരുക്കവാ
ആ ക്രിക്കറ്റ് കളിയും
വിക്കൊ
സ
ഇപ്പൊ ഒന്ന് കുട്ടികൾ ഇന്നെ സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടെ വെക്കേഷന് സൈക്കിളൊക്കെ വാങ്ങി ആ വെ വേക്കേഷന് സൈക്കിളൊക്കെ വാങ്ങിച്ച് ഒത്തിരി ആൺകുട്ടികളുണ്ട് നമ്മടെ ഈ ഭാഗത്ത് എന്നിട്ട് അവര് സൈക്കിള് ചവിട്ടിതിലെ ആഹ് കളിച്ചോണ്ട് നടക്കും കൊറെ ടീമൊണ്ട് ഉം പിന്നെ അത് കഴിഞ്ഞ് അവര് വീട്ടിൽ ചെന്നാ എന്താണ് ഫോണിലായിരിക്കും ഉ
അതെ ഇപ്പഴത്തെ പിള്ളേരെല്ലാം അത് തന്നെല്ലേ ആ
അതെ അതെ
കൊണ്ടില്ല പിന്നെ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞ ഫോൺഒന്നുവി ഇല്ലല്ലോ
അതെ ഫോണൊന്നുയില്ല പണ്ടൊക്കെ നമ്മള്
പിള്ളേരുവായിട്ട് കെടന്ന് കളിയും
ഉം
സ്കൂളീന്ന് വരാൻ നോക്കിയിരിക്കും കളിക്കാൻ പോവാൻ
അതെ പണ്ട് നമ്മള് അന്നെ ഒരു എന്തെങ്കിലും വിശേഷങ്ങള് പ റയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ആ മറ്റ് റ്റെ നമ്മ്ടെ ബന്ധുക്കളെ അറിയിക്കാനോ നമ്മള് ഒന്നേ നമ്മള് എസ്. ടി. ഡി ബൂത്ത്കള് ബൂത്തുകളൊണ്ടല്ലോ അന്ന് എസ്. ടി. ഡി ബൂത്ത് ഒരു രൂപ ഇട്ടിട്ട് വിളിക്കുന്ന കോയിൻ ബോക്സ് ഒണ്ട് ആ കോയിൻ ബോക്സിലോ എസ് ടി ഡി ബൂത്തിലോ ചെന്ന് നമ്മള് വിളി ക്കും ഇല്ല പിന്നെ നമ്മള് ഇല്ലന്റെ വാങ്ങിച്ച് ലെറ്റർ ഇടും. എന്തേലും വിശേഷങ്ങളൊണ്ടെങ്കിൽ വരണേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പളൊ ഇ ഇപ്പെളൊ അങ്ങനെ ഇല്ലന്റെ പോലും കാണ അതറിയില്ല അല്ലെങ്കിൽ എസ് ടി ഡി ബൂത്തുകളും കാണാറില്ല അതെ ഉ ഇപ്പ എല്ലാരുടെയും കൈയിൽ ഫോൺ ഒ
വിൽ വഴിയാകുമ്പം കുറവല്ലേ അ ഇപ്പം എല്ലാരും ഫോൺ ഒള്ളോകൊണ്ട് ഒന്ന് കുത്തിയാൽ മതിയല്ലോ അങ്ങോട്ട് ചെല്ലും
അതെ അതെ ഫോൺ ഒള്ളത് കൊണ്ട് വാട്സപ്പ് വഴിയും മെസഞ്ചർ വഴി യും ആ ഇൻസ്റ്റാ വഴി ഏത് വഴി വേണേലും മെസ്സേജ് അയ
അതെ ഈ ലെത്രിയിൽ തിരിച്ച് റിപ്ലൈ നോക്കിയിരി ഇണ്ടല്ലോ അയച്ചത്
അതെ
ചെലതൊക്കെ കിട്ടാതെ പോവുകയും ചെയ്യും പണ്ടൊക്കെ ഇതുപോലെ നമ്മൾ ഈ കൊച്ചു ടി വി ഒക്കെ കാണുവല്ലോ
ആ ആ അതെ കാണുവായിരുന്നു ഉ
ഇതൊക്കെ പറയുമ്പോ നമ്മൾ ബർത്ത്ഡേയുടെ ഒക്കെ അയക്കാൻ പറയുമ്പോ നമ്മൾ അയക്കും പക്ഷെ അവർക്ക് കിട്ടിയോ ഇല്ലയന്ന് പോലെ നമുക്ക്
ആറിയില്ല ആഹ ഹ
ഉം അതും ടി വിയിലായാലും പല പല കാർട്ടൂൺ അല്ലായിരുന്നു മായക്കെണ്ണനും
അതെ അതെ ആ ഇപ്പം ബർത്ത്ഡേ വന്നാല എന്താ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫോട്ടോ അവിടുത്തെ സ്വന്തമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാലോ ഫേസ്ബുക്ക് ണേലും സ്റ്റാറ്റസ് ആണെങ്കിലും ആ അല്ലെ പണ്ടൊക്കെ നമ്മള് എല്ലാവരും ആശ്രയിക്കേണ്ടി വരും
അതെ അതെ ഇപ്പൊ പുതിയത് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മള് ഈ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോ അവർ ആർ കാലബര ഇത്തിടെരെ അവർക്ക് എടുക്കുവാണെങ്കിൽ നമ്മള് തിയേറ്ററിൽ ഇരിക്കുമ്പ അതിനെത്തെ എഴുതി കാണിക്കും ഞങ്ങൾ ഈട ചെന്നപ്പോ കണ്ടായിരുന്ന അങ്ങനെ ഉ ആ നമ്മള് ബുക്ക് ചെയ്ത് മ്പത്തേക്ക് നമ്മൾ ആർക്ക്ണോ ഇത് പറയുന്നത് അവരുടെ ഇത് ഫ്രണ്ടി വരും ആഹ് യിടെ ഞങ്ങള് പോയപ്പോ ഞങ്ങൾ കണ്ടില്ല ഇങ്ങനെ അവര് ഇത് മറ്റേ ഓപ്പൺ തോറ തുടങ്ങത്തില്ലേ സിനിമ അതിനുമുന്പേ ങ്ങനെ എഴുതി കാണിക്കും ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ പറ്റിയൊരു ഇതടാ തുറക്കുന്ന മുൻപേ
ആ തെല്ലെ നമ്മുക്ക് ഏ ഇപ്പൊ എന്തെല്ലാം മാറ്റങ്ങളാല്ലേ. പിന്നെയും ടെക്നിക്കൽപരമായി ഭയങ്കര മാറ്റങ്ങൾ വന്നൊണ്ടിരിക്കുവാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ വളർന്നു അതെ
ഇപ്പം വണ്ടി ഇല്ലാത്ത വീടു ണ്ടോ
അതെ വണ്ടി ഇല്ലാത്
അതന്നെ പണ്ടൊക്കെ ഒരു ടി വി വെടിക്കാൻ നമ്മള് നോക്കിയിരിക് അതന്നെ ഇപ്പം കിന്നെ എവിടാ ടിവി ഇല്ലാത്തെ
ടീ വി യും ഇലക്ട്രോണിക്സ് ഒരു ഉപകരണം പോലും ഇല്ലാത്ത ഒരു വീടും പോലുല്ല എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും നമ്മടെ എല്ലാരുടെ വീട് ലുണ്ട് പണ്ടൊക്കെ അല്ലേ ഇപ്പൊ വാഷിംഗ മെഷീൻ ആയിപ്പോയ ആയാൽ പോലും എല്ലാ വീടുകളിലും ഉണ്ട് പണ്ടക്കെന്ന്- വച്ച് നമ്മടെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ തോടുകളിലൊക്കെ പോയി നമ്മുടെ വീടിന്റെ അടുത്ത് തോടുണ്ടായിരുന്നു തോടുകളിൽ പോയി ഇങ്ങനെ എല്ലാവരുടെ തുണിയൊക്കെ കൊണ്ടുപോയി തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു
ആഹ് ഇപ്പഴുമുണ്ട് ഇപ്പഴും കുറേ എവിടെയൊക്കെ ഉണ്ട് ആഹ് എന്നാലും ഇവിടെ തൊടുണ്ട് അപ്പം കുഞ്ഞിലാവുമ്പോ എല്ലാരും കൂട് ഇപ്പൊരു
ആ അതെ അതെ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട് എങ്കിലും പൊ തുവേ ഒ- രു വാഷിംഗ് മെഷിനൊക്കെ ഉള്ള വീടുകൾ ഉണ്ട് ഉണ്ട് കുറവാ ഉം കൊറവാണ്
തോടുണ്ടല്ലോ അപ്പം എല്ലാരും കൂടെ തോട്ടി പോവും
ആ ഉണക്ക് വരുന്ന സമയത്ത് ആ ഇപ്പോൾ കൂടുതലും പോകുന്നത് ഉം
കുഞ്ഞിലത്തെ അതൊക്കെ വെച്ച് നോക്കുമ്പ ഇപ്പം ഒരിതേ ഇല്ല
അതെ ഇനിയിപ്പോ മഴക്കാലം കൂടെ ആയത് കൊ കൊണ്ട് വാഷിംഗ് മെഷീനിലും യി ചെല ദിവസായി യൂണിഫോം അല്ലെങ്കിൽ തുണികള് ജോ ദിവസേന ജോലിക്കൊക്കെ പോവുന്നവർ ഉണ്ടല്ലോ അതല്ല ആ അവരുടെ ഡ്രെസ്സും കാര്യങ്ങളും ഒക്കെ ഒണങ്ങണമെങ്കിൽ ആഹ് ഓട്ടോമാറ്റിക് വാഷിംഗ മെഷീൻ തന്നെ വേണം അല്ലെ മഴ തുടങ്ങിയാ പിന്നെ അതെ
ഉം
ഉം ഉം
ആം കുഞ്ഞുങ്ങളുടെ ഒക്കെ യൂണിഫോം ആയാലും ഇപ്പം വടെ ച കട്ടി ഉള്ളതല്ലേ അക്കെ ഓണങ്ങണോങ്കില്
അതെ അതെ പ്രയാസവ അത് കുട്ടികളായത് കൊണ്ട് പെട്ടെന്ന് ആ അഴ്
ആ പെട്ടെന്ന് ചീത്ത ചീത്തയാവും
ചീത്തയാവും ഉം പിന്നീട് ഉം കുട്ടിക്കാലത്ത് ല ഇതുപോലെ പല കളികളും കളിച്ച് കളിച്ചെ അല്ലെ
അതെ അതെ കുട്ടിം കോൽ ലും അങ്ങനെ പലകളികള് ഐസാന്റ് വാട്ടർ അറിയൊ ഐ ൻ വാട്ടറ്
അതറിയില്ല അതെങ്ങനെയായിര്ന്ന്
ഐസാം വാട്ടർ എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒരാള് നിക്കും എണ്ണി എണ്ണ കഴിയുമ്പോ ഒരാൾ വരു ആ ടിസിറ്റി എഴുതുവേ അ പ്പം അന്നേരം വരുന്ന ആള് അപ്പോൾ നമ്മൾ ഓടും ഓടുമ്പോ നമ്മൾ ആരെയാണൊ തൊടുന്നത് അവള് ഐസായിട്ട് അവിടെ നിക്കണം
ആ ആ അതേല്ലേ ഉം ആ അത് അത് കളിച്ചിട്ടില്ലട്ടോ അത എനിക്കർഞ്ഞൂടാ
ആ ന്നിട്ട് ആ ടുത്താരിക്കുന്നെ ആള് അടുത്തെത് പോണം ബാക്കിയള്ളവരെവിട അതെ അങ്ങനെ കുട്ടിം കോലും ന്നൊക്കെ പറയുമ്പം പണ്ടൊക്കെ തന്നെ കണ്ണും മൂക്കും എല്ലാം എല്ലാം
അതെ അതെ ആ
ആ അമ്മമാരൊന്നുംകളിക്കാ വിട ത്തില്ലായിരുന്നു-
എങ്കിലും അതൊക്കെള്ള ഒരു നല്ല രസമാണ്.
ആഹ രസമായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ആ കൂട്ടുകാ കൂട്ടൊന്നും ഇപ്പൊയൊന്നും ഇല്ല ആ ഒരിതെ അന്നൊക്കെന്ന് പറയുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും വീട്ടിലായാലും
അതെ പിന്നെ നമ്മള് ഈ ബുക്കില് കള്ളനും പോലീസും ഒക്കെ എഴുതി കളിക്കുവായിരുന്നു പേപ്പറി ഇട്ട് കുറിയിട്ട് രാജാവോ മന്ത്രി എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇപ്പൾത്തെ കുട്ടി കുട്ടികൾക്കൊന്നും അറിയില്ല
എവിടെ ഇരിക്കുമ്പ ഞാൻ പിന്നെ പിള്ളേരെ കളിപ്പിക്കും ഇങ്ങനൊക്കെ
ഉം
ആഹ അവരിരുന്ന് ഇങ്ങനെ കളിക്കും ചുമ്മാ എഴുതാനൊന്നും അറിയത്തില്ല എന്താലും ചുമ്മാ കള ഇങ്ങന എപ്പോഴും ഫോൺ കണ്ടോണ്ടിരുന്നലും അരിക്കല്ലേ
അതെ അതെ പൂജ്യം വെട്ടുകളി കളിക്കുവായിരുന്നു ഞങ്ങൾ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുവാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മക്കളൊക്കെ കൂട്ടിയിരുത്തി ഇങ്ങനെ ചുമ്മാ കളിക്കും ആ എന്നാ പൂജ്യം വെട്ടി വെ പിന്നെ നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഇപ്പ അല്ലെ എൻ്റെ മക്കളെ കൂട്ട ആ അടുത്തിത്തി ഇങ്ങനെ ആ പാട്ട് പാടിയ അന്ത്യാക്ഷരി കളിക്കുവല്ലേ ആഹ ആഹ ഉം
പണ്ടൊക്കെ അതായിരുന്നു സമയം പോവാന് സ്കൂൾ ലായാലും നാല് മണിക്കൊക്കെ മൂന്നര ആവുമ്പാതെക്ക് വിടാറായിട്ട് ഇരിക്കുമ്പ അ ശരി ടീച്ചർമാർ പറയും അക്ഷരം പറഞ്ഞ തരും പഠി ഇപ്പഴൊന്നും അതില്ല ആ ശരി